ഹലോ ആഹ് കേൾക്കില്ലേ
ആഹ് കേൾക്കിണ്ട് തറവാട്ടിക്ക് പോവാറയോ
പോവാനിതാ ഇല്ല ഇനിതാ മോളെ തിരു മ്പൽ ഓള് കഴിച്ചീന് ഇനിയിപ്പ അടിച്ചേരി തുടക്കയള്ള ഞാന് വേഗം അടിച്ചേരി ഇടനെ പിന്നെ ഫുഡ് കഴി ചോറ് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ പുതിയാപ്പള്ളയും മോനും ഇവിടെ ഇണ്ടാവും അപ്പൊ പിന്നെ ഒല്ക്ള്ളെ വേ ആക്കി വെച്ചിട്ട് പോവാൻ കയുള്ളു
അത് ശരി പി പിന്നെ മോള് ഭഷണം
മോള് പത്ത് കഴിഞ്ഞ് പിനി ഇനി പ്ലസ് വണ്ണിലേക്കാണില്ലേ മോളും രണ്ടാളും മോളും മോനും പ്ലസ് വൺ വണ്ണിലേക്ക് തന്നെയാണ്
ഉം
ആ പത്ത് രണ്ടാളും കഴിഞ്ഞ് രണ്ടാളും ഒരുമിച്ച് കഴിഞ്ഞ് മോനു ഓളു കൊറച്ച് വ്യത്യാസള്ളൂ ഒരു വയ സ്സ് നാല് മാസത്തെ വ്യത്യാസള്ളൂ ഇനി അപ്പൊ പിന്നെ രണ്ടാള് ഒപ്പരാണ്
ഏ അലോട്ട്മെന്റ്
രണ്ടാളു മോന് ഓള കൂടെ ചേർത്തി മോന്ക്ക് പതിനഞ്ച് വയസ്സ് ആയിട്ടിലിയ പ്പോ ഓള കൂടെ ചേർത്തിയത് പിന്നല്ലേ ഒരു ക്ലസ്സിലല്ല വേറെ വേറെ ക്ലാസ്സില് ആദ്യ ക്ലാസ് പിന്നെ ഓനി ഇപ്പോ കഴിഞ്ഞ കൊല്ലാം മുതൽ ഓന് ദർസിലാണ്
ആ
പഠിക്കണത് ആപ്പ് ആ ഓന് ഇപ്പ നല്ലപ്പ പനിയായിട്ട് ഇപ്പ നല്ല ഇങ്ങട്ട് പോന്നതാനി
അതെന്താ അറബി കോളേജോ അറബി അങ്ങനെയാണ്
ആ ആ അത് ശരി
ത്തിലാണ് അല്ലാതെ സ്ഥാപനായിട്ട് വേറെ ഉണ്ടാവും അത് അങ്ങനെല്ല അല്ലാതെ തന്നെ
താതാവാന അങ്ങനെയാണോ
ആ ആ അതെ
ആ അത് ശരി
ഇപ്പൊ ഇന്നലെ ഇപ്പൊ പനിയൊക്കെ ആയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നെന്ന് ഇപ്പോ അതിന് എല്ലോടത്തും ഉം നിപ്പ മറ്റേതൊക്കെ ഉള്ളതോണ്ടിട്ട്
ആ
ആ തന്നെ ഇപ്പൊ കാണിച്ചിട്ട് പനി കുറവുണ്ട് ഇപ്പൊ കഫക്കെട്ട് ഉണ്ടായിട്ട് എന്നാലും തണുത്തത് തിന്നു ഇന്നലെയുണ്ട് വെറുതെ ചോക്ലേറ്റും ഇതും വാങ്ങി കൊണ്ടുവന്ന്ണ്ട് ജൂസ് അടിച്ച് കണ്ട് ഫ്രിഡ്ജി വെക്കാ തിന്ന അതാണ് ഒരു പരിപാടി
അതാണ്ണേ തണുത്ത വെള്ളം കുടിക്കരുത് പറഞ്ഞാ കേൾക്കുല്ല
പറയന് അതാണ് അനക്ക് കഫക്കെട്ട് മറാത്ത യിന് പറയേണ് പനി കണഒന്നുല്ല ഇപ്പൊ അതിനെണ്ടിട്ടുള്ളതാണ് ഓന് ഇനിയിപ്പോ അങ്ങോട്ട് വെരൽ ഇനി ഇല്ല ഇല്ല ഫസ്റ്റാതെല് വന്നിട്ടൊന്നും ഇല്ല
മാർക്ക് ഇണ്ടായിരുന്നോ പ്ലസ്സ് എ പ്ലസ് എത്രണ ഉണ്ടാ
ആ വല്ലാതൊന്നും ഇല്ല രണ്ടേ പ്ലസ് ഒക്കെ ഉള്ളൂ
ഇവടെ മോനു അങ്ങനത്തെന്നെയ. ആ ഇവടെ മോനും രണ്ടെണ്ണം തന്നെ ഉള്ളു അയെന്നെ ഫസ്റ്റ് അലോട്ട്മെന്റില് ഇല്ല.
ആ ഫസ്റ്റില് ഇവൾത് രണ്ടാൾതുല്ല ഫാസ്റ്റ് അലോട്ട്മെന്റില് ഞാൻ പറയ ഇവൽ ട്യൂഷ ട്യൂഷനൊന്നും പോവാതെന്നെന്നാണ് ന്നാലും വല്യാ കുഴപ്പല്ലാതെ പോണ്ട് ട്യൂ ഷന് പോയ മക്കളൊക്കെണ്ട് അഞ്ചും ആ ആറു ഡി പ്ലസ്സാങ്ങി ട്യൂഷന് പോയല്. ഞാൻ പറയ ആ പൈസിം വെറുതെ നഷ്ടം വന്നുതല്ലാതെ.
വെറുതെ ആ പൈസിം പോവാണ് അതെ അതെ.
അതെന്നെ ഇനിയിപ്പൊറിം ഞാൻ ഇനി കൊറെ സ്കൂളിലൊന്നും കൊടുത്തിട്ടിട്ടൊന്നും ഇല്ല്യ. ആകെ കുറച്ചേ സ്കൂള് മാത്രം കൊടുത്തിട്ടുള്ളൂ കൊറേ ദൂരത്തേക്കൊന്നും ഇവിടെ വിടൂല. നമ്മക്ക് വേര്ന്ന വരെ സമാധാനം ഉണ്ടാവൂല്ല്യ.
ആഹ
ഇവടെ എട്ത്ത് ഇങ്ങനെ പരിസരത്തുള്ള സ്കൂളുകളിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടിട്ടുള്ളൂ.
അതെ അതെ.
ഇഞ്ഞിപ്പോല് രണ്ടാളും ചോർവെക്കെന്ന് ഇന്ന് പണി കുറച്ച് ച്ച് എന്തോ പണിയൊള്ളു അറിഞ്ഞീനിം അപ്പൊ ഇന്ന് ചോറ് വെയ്ക്കാൻ ആകുമ്പോത്തിനും വെരും ചെയ്യും. ആ ഇപ്പൊ സീറ്റ് കൂട്ടിയോണ്ടിട്ടേ. ആ കിട്ടു അഹെന്നെ. ഓൾ പറയിണ്ട് ഇല്ലെങ്കിൽ ഇങ്ങൾ ഇന്നേ അറബികോ ആക്കിയെന്നള അതൊക്കെഷ്ട്ടണ്ട് അപ്പൊ പിന്നെ അങ്ങൻത്തെ കൊഴപ്പല്ല്യ. ണ്ട് ഞാൻ ഇഞ്ഞി ഇവടെ തന്നെഒവിടിം കിട്ടണം ഇവടെ പിന്നെ മാനേജ്മെന്റിൽ കെർണഒക്കെണ്ട് പത് പതിയിര ഉർപ്യയെറ്റാണ് മാനേജ്മെന്റിൽ കേറാന്.
ഔ അതെ.
ഓൾ പഠിച്ച സ്കൂളിലെന്നെ.
രു വർഷത്തിന് അല്ല പ്ലസ് വണ്ണ് ഫുള്ള് കംപ്ലീറ്റ് പത്തായിരോ അതോ
പ്ലസ് വണ്ണും പ്ലസ് ടു ഇണ്ടോന്നിള്ളത് ഇൻക്കറീല. പ്ലസ് വണ്ണിന്റെ അങ്ങനെ പത്തായിരാണ് പറയല് സ്കൂളില് കേറി പിന്നെ രണ്ട് വർഷത്തിനെന്നെ ആണ് തോന്ന്ണ്ട് പ്ലസ് വൺ പ്ലസ് ടുനെന്നെ ആണ് തോന്ന്ണ്.
അല്ല കേറിയ സ്കൂലിലെന്നേണോ അല്ല പടി പഠിച്ച സ്കൂളില്. അദ് നമ്മള് ആ അങ്ങ
ആ അത് മാനേജ്മെന്റ് സീറ്റ് ത്ര സീറ്റ്ന്ന്ള്ള കണക്കുണ്ടാവും.
ആ
അങ്ങനെ കയറാൻ കഴിയും മോന്റെത് പിന്നെ അവുട്ന്ന് ഞ്ഞി ഓല് സ്കൂള് കൊടുക്കൊന്നും വേണ്ട അവുടന്ന് പോലെ പഠിപ്പിക്കുന്ന ഉസ്താദെന്നെ ഇതും പഠിക്കും സ്കൂളത്തെ പഠിപ്പിക്കാനായിട്ട് വേറെ ഒരാൾ
ആ അത് ശരി
അപ്പൊ പിന്നെ വേറെ ചേർത്തൊന്നും വേണ്ട എക്സാം എഴുതാൻ മാത്രം ഒൽക്ക് സ്കൂളിലെവിടെങ്കിലും പോയാ മതി.
ആഹ് അഹ് ശെരി. പിന്നെ. ന്നട്ട് മോനവിടെ നിന്ന് പഠിക്ക്യയാണോ അതോ വീട്ട്ക്ക് വെ രോ
അഴ്ച്ചയിലൊക്കെ വരുള്ളു. കൊറച്ച് വെള്ളം ഇടുത്തോട്താ ആഹ് ആ അങ്ങനെ ആ അത് ഇതിന്റെ എന്താ പറയാ പി ടൈൽസിന്റെ എല്ലാം എല്ലെട്ക്കും ടൈൽസിന്റെ വീടിന്റെ എല്ലാവർക് കൊട്ക്കണം വീടിന്റെ
അവിടെ എന്താ പാചക? കത്തിന്റെ തിരക്കിലാണല്ലേ
ത്തിന്റെല്ല ആൾ ഇന്ന് പണിയില്ലാ പറഞ്ഞാട്ട് ലീവ് പറഞ്ഞാട്ട് വന്നതേ
പാചകത്തിന്റെ തിരക്കിലാലെ
ആഹ് ആഹ ആ വരാ
ആ ആഹ ആഹ
ആരാതി ഇതൊരിതാണ്